ഹലോ.
ആഹ് കേക്കണില്ലെ?
ഓഹ് കേൾക്കുന്നുണ്ട്.
ആഹ് നല്ല വിശേഷം എന്താ പണിയൊക്കെ?
ഇവിടിണ്ട് ഇവിടെ കിടക്കെന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്.
ആഹ് ഫുഡൊക്കെ കഴിച്ച് ആഹ് മൂന്നര ആയല്ലോ ലെ.
ആഹ് മൂന്നര ആയി.
കെടക്കണ ടൈം ആണ്.
ആഹ് ഞാൻ ഇന്ന് ചെറുതായിട്ട് ഒരു സുഖല്ലായിമ അങ്ങനെ ഉണ്ടായി അപ്പോ മോൻക്ക് മീറ്റിംഗ്.
റ്റിയെ.
അത് ക്ഷീണം ഇങ്ങനെ ഇപ്പോ കുറച്ചായിട്ട് അങ്ങനെ ഉണ്ടാവലില്ല. ഇപ്പോ അങ്ങനെ അന്നും ഇങ്ങനെ വന്നപ്പ ഞാൻ മോൻക്ക് മീ റ്റിംഗ് ഇണ്ട് അപ്പം പിന്നെ ഹസ്ബന്റ് പോയിണ് ഇപ്പ അഞ്ചു വർഷത്തിന്റെടു ഇക്ക് ഇപ്പോ ഫസ്റ്റ് ആയിട്ട് ഒന്ന് പോവ.
ഏഹ് മീറ്റിംഗ് ആഹ് ആഹ് അതെ ഓല്‌ പോവേ ഇണ്ടാവില്ല കൂടുതലും
ഇപ്പാര് പോവും ആഹ് അതെ ഇപ്പാര് പോവുലല്ലോ അപ്പോ മോൾത് ഇന്നാള് കഴിഞ്ഞീന്. അപ്പം പിന്നെ മോക്കിന്നില്ല അപ്പോ മോനെ ഉള്ളൂ. അപ്പോ ഞാനിങ്ങനെ ആഹ് അപ്പ ഞാൻ പിന്നെ സാറിന് മെ സ്സേജ് ഇട്ടിന് ഇൻക്ക് ഇങ്ങനെ വരാൻ കഴിയൂല ക്ഷീ ഇങ്ങനെ സുഖല്ലാ പറഞ്ഞിട്ട് മാഷ് പിന്നെ അത് കണ്ടീല്ല ഇതുവരെ കണ്ടില്ല അപ്പോ പിന്നെ ഓളെ ഓന്റപ്പാനോട് പറഞ്ഞപ്പോ ഞാൻ പോയിക്കൊണ്ടിന്നാൽ എനിക്കും പറ്റുല്ലോത് എന്നൊക്ക പറഞ്ഞാണ്ട് അങ്ങനെ
ആഹ് അതെ ആ ഇപ്പായും പോണലൊക്കെ ഉണ്ടല്ലോ ആരായാലും പേരന്റ്സ് ആരെലും ഒന്ന്
പക്ഷെ ഞമ്മള് ഒരു മീറ്റിങ്ങിന് പോകുമ്പോ അതികൂടെ പിന്നെമാരായി
ആഹ് ഇമ്മാരന്നെ അത് കു കുട്ടിയളെ കാര്യം കൂടുതലും നോക്കണത് ഇമാരല്ലെ അങ്ങനെയല്ല ഇവര് ജോലിയും കാര്യങ്ങളൊക്കെ ആകും
ആഹ് ഒന്നാമത് ജോ പിന്നെ ഉം ജോലിയുള്ള ദിവസായിരിക്കും ഇന്ന് ഇപ്പോ വെള്ളിയാഴ്ച്ച ആയത് കൊണ്ടാണ് പോവാൻ പറ്റ റ്റി അല്ലെങ്കിൽ കയ്യൂല അപ്പോ പിന്നെ ആ അപ്പോ ഓനോട് ഇപ്പച്ചി ഇ ഇപ്പ പോയിക്കോട്ടെ ഇപ്പ വരാന്ന് പറഞ്ഞപ്പോ ഓല് ഇക്ക്ന്നെ ഇപ്പാരല്ല ഇമ്മാര്ന്ന വേറന്നന്ന് ഇമ്മാര് വർനന്ന് ആ അപ്പോ പറയും മാണ്ട് നിർബന്ധൊന്നും ഇല്ല പോണന്ന് അപ്പ ഓല് പോണന്നൊന്നില്ല ഇപ്പ പോണന്നൊന്നില്ല ആഹ്
പ്പിച്ച്
ഇല്ലല്ല വികൃതിയൊന്നും ഇല്ല അത് ഓൻ പറയ്ണ അല്ല എല്ലാരതും ഇമ്മാരായിരിക്കുംന്ന് പറഞ്ഞു എന്നോട് ആഹ് അപ്പോ ആ അപ്പ ഇനീ ഇപ്പ പോയാലും പ്പാക്ക് ഇതാണ്ടാചാരിച്ചിട്ട്റ്റേക്കും അപ്പ പിന്നെ ഇപ്പ പിന്നെ
എക്സാം കഴിഞ്ഞോ ഇത് വെക്കാന് മീറ്റിങ്ങിന്
പി ടി എ മീറ്റിംഗ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞീട്ടി
ആഹ് പി ടി എന്റെ അനിയത്തിക്ക് ഇപ്പ ഇന്നലെ ഒന്നുണ്ടായീനി പി ടി എ മീറ്റിഗ് ഇങ്ങനെ ഓരോന്ന്
ആഹ് അതെ കാര്യങ്ങള് ഇനി വര്ണെ സാമിനെ കുറിച്ചും കുട്ടികളെ കുറിച്ച് ഇപ്പം പുതിയ മാഷന്മാരല്ലേ അപ്പോ ഓലെ കുറിച്ച് ആ പുതിയ സെർമാരാണല്ലോ അഞ്ച്ക്ക്ത്തിയപ്പോയുള്ള പുതിയ സാറാണ് അപ്പോ ഓൽക്ക് കുട്ടികളെ കുറിച്ചുള്ള തും എല്ലാം പറയാനായിരിക്കും
ആഹ് അതാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് ഇതാക്കി പറയാനായിരിക്കും സ്കൂള് തുറന്നതിന്റെ ശേഷം ആദ്യായിട്ടുള്ളതായിരിക്കുംല്ലെ
ആഹ് ഒന്നാം ക്ലാസിന്റെ കൊറെ മുമ്പ് കഴിഞ്ഞേന് കൊറാച്ചിസം മുമ്പന്നെ കയിഞ്ഞേനി
ആഹ് പിന്നെ ചെറിയ കുട്ടിളല്ലേ ഓല്ക്ക് പിന്നെ നേരത്ത ഇണ്ടാവും ആഹ്
എന്നിട്ട് എന്താ പിന്നെ ഫുഡൊക്കെ കയിച്ചോ
ആഹ് ഫുഡൊക്കെ കയീച്ച് ഇന്ന് ഇപ്പേ വെള്ളിയാഴ്ച അല്ലേ അ പ്പൊ എന്താ നല്ല എന്താ നെയ്ച്ചോറും ബീഫും ഒണ്ടായ്നി ആഹ് വെള്ളിയാഴ്ച ആവ്മ്പോ പിന്നെ അങ്ങനെ എന്തേലും ഓക്കെ ഓണ്ടാവേ ഉം
ചോറ് ഇണ്ടേ ചിക്കൻ കറി ചിക്കൻ ചിക്കൻ പൊരിച്ചത് പപ്പടം ഒക്കെയെണ്ട് ആഹ് ഞാൻ പിന്നെ അയിന്റെ എടേക്കൂടെ അങ്ങനെ ഇണ്ടാക്കി എല്ലാ പിന്നെ മക്കളും ഒണ്ട് വീട്ട് പിന്നെ ഈ അസുണ്ട് ഒക്കെള്ളേല്ലെ പിന്നെ സ്കൂളിട്ട് വെര്മ്പം ഒന്നുയില്ലാഞ്ഞാ മക്കക്കൊരു സങ്കടാണ് അപ്പൊ പിന്നെ എങ്ങനെക്കോ ഒക്കെ ഇണ്ടാക്കി ഏതായാലും ആഹ് അതെ ആഹ് ആഹ് പോം ഓല് ആഴ്ച ഒര് ദിവസം ലീവ് എട്ക്ക്ന്നല്ലേ വെള്ളിയാഴ്ച്ച വെള്ളിയാഴ്ച്ച പറയുമ്പോ ഓല് വെള്ളിയാഴ്ചയാണ് അച്ഛനൊക്കെ ലീവ് ഇണ്ടാവാ
ഉം ആഹ് അതെ അപ്പൊ നല്ല ഫുഡ് ഇണ്ടാക്കൂല്ലേ
പിന്നെ എളേച്ചി കൊറച്ച് ബിരിയാണി കൊണ്ട് വന്നേനി അവടെ ബിരിയാണി ഇണ്ടാ
ഏഹ് ബിരിയാണിന്നാ ഇങ്കാ പശേ ഈ ബിരിയാണി ഇതിനേക്കാളൊക്കേ ഇഷ് ച്ചാ വെറും ചോറാ കെട്ടോ വെറും ചോറ് അങ്ങനെ കയിക്കും
നന്നായിട്ട് തന്നെയാ എല്ലാം പിന്നെ ഓലൊക്കെ ആഹ് ഓലൊക്കെ രണ്ട് ഓല് അത്- ആഹ് അതെ അതാ ചെല ചെല ആൾക്കാ ക്കാര് ഓലൊക്ക രണ്ട് വെട്ടം മൂന്ന് വെട്ടം എ കഴിക്കണ്ട് പക്ഷെ ഞാന് കൊറച്ച് ഞാൻ ഇടുമ്പോളെ ആഹ് അതെ ആഹ് അത് തന്നെ ആഹ് ഞാൻ ഇട്ടപ്പോഴേ കൊറച്ചേ ഇട്ടിട്ടോള്ളൂ കാരണം എനിക്കറിയാം എനിക്ക് വല്ലിയ താല് ഉപ്പേരി ഇല്ലാത്തൊരു സംഗതിയണ് അത് പിന്നെ മന്തി ഉം ആഹ് പിന്നെ മ പിന്നെ മന്തി കയി ക്കൂം പക്ഷെ മന്തിയാലും ഞാൻ ഇണ്ടാക്കി എനിക്കൊര് മട്പ്പാട് വെരും ഞാൻ എന്താ ടേസ്റ്റ്
ആയ് സംഭവം എന്താനാന്നോ നമ്മള് ഇ ണ്ടാക്കി കൊറച്ച് കയിമ്പോത്തേന് ഞമ്മക്ക് ഞാനൊക്കെ ഇണ്ടാക്കാണെങ്കി ഞാന് ഇണ്ട ക്കിണ എടേല് അങ്ങനെ തിന്നും അപ്പൊ പിന്നെ എക്ക് മടുപ്പ് വെരും പിന്നെ-
ചെല കാര്യങ്ങള് ഞമ്മള് ഇങ്ങനെ എട്ത്ത് കയിക്കും അപ്പം പിന്നെ ഞമ്മക്ക് പിന്നെ പിന്നെ ആഹ് ഒര് ഇതിന് ആ- സ്പൂൺ ഇല്ല അങ്ങ് എടുത്ത് കയിക്ക് - ക്കാന് അപ്പൊ അയിനൊരു മടിപ്പ് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഇപ്പോ രാത്രി ഒന്ന് ഒന്നിനും- ഒന്നും വേണ്ടിയാല്ലേ ഞാൻ ചെലപ്പോ ചപ്പാ - ചപ്പാത്തിയോ ചപ്പാത്തി എന്തെലും കൊണ്ട് വെച്ചേക്കും ആഹ് ആ അതാണ് ഞമ്മക്ക്- അതേ പ എനിക്ക് നല്ല വെറുംചോറ് നല്ല കഷ്ണം മീന് ക്യാബേജ്, പപ്പടം അത് ആഹ് ഭയങ്കര ഇഷ്ടാ അത് ഞാൻ ഒരു വെട്ടോം രണ്ട് വെട്ടോം മൂന് വെട്ടോം എന്റെ വയറ്- ഞമ്മക്കൊര് ബുദ്ധിമുട്ട് തോന്നാല്ലോ അത് വേരയും കയിക്കൂം ഞാന്
ത്താക്കെ പോകവാണെങ്കില് ഈ ഊണ് ഇണ്ടാവില്ലോ മറ്റേ ച
അതെ അതെ ആഹ് അതെ സത്യാണ് നല്ലാ ടേസ്റ്റ് ആഹ് അതെ തന്നെ അതെ എനിക്ക് റേഷനരിയാണ് ഇഷ്ടം ഇങ്ങക്കോ
റേഷനിരി എനക്ക് ആഹ് മറ്റേ വല്ല്യയ അരി ഇണ്ടല്ലോ മറ്റേ സദ്യയാക്കെ ഇണ്ടാവണേ ആഹ് എനിക്ക് അത് കിട്ടണം എക്ക് റേഷനരി വല്ല്യ ഇഷ്
ആഹ് എനിക്ക് റേഷനരിക്ക് എനിക്ക് തോന്നല് ഇണ്ട് റേഷനരിക്ക് ഈ കറിയൊക്കെ കൂടേ അങ്ങട്ട് നല്ലാ ടേസ്റ്റ് പക്ഷെ മറ്റേക്ക് കറി പറഞ്ഞാ ആഹ് ആഹ് - അത് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഇങ്ങാട്ട് ആവാണകാണാം ക്കാ ഞാനും അഡ്ജസ്റ്റ് ചെയും എന്നാലും എനക്ക് അയിനേക്കാലും ഇഷ്
ആർക്കും ഇഷ്ടമല്ല ആഹ് അരി മറ്റേ വല്ല്യ അരി റേഷനരിയാ എല്ലാർക്കും ഇഷ്
ആഹ് അതെ അതെ ഞാ ആ ഞങ്ങളും അങ്ങനെതന്നെയാ ആഹ് ആ ഒരു രീതീലുള്ള അരിയാ വാങ്ങല് ഞങ്ങള് റേഷ
കുട്ടികള് വരുമ്പോത്തിന് എന്തേലും സ്നാക്സൊക്കെ ഇണ്ടാക്കി വെക്കല്ണ്ടോ
ഇ ഇന്ന് ഇനിയിപ്പോ അതൊന്നും വേണ്ട ഇന്ന് ഇപ്പ ഇത് ഉള്ളോണ്ട്‌ - അവര് ഇതെക്കെ കൂട്ടിക്കോളും ആഹ് ആഹ് അതെ അപ്പ ഇഞ്ഞി ഇന്ന് മോള് പിന്നെ ക്ലാസ്സിന് പോയില്ല മോൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് പല്ല് വേദനണ്ടായപ്പേ മോള് പോയില്ലേന് ആ അപ്പൊ മോക്ക് പിന്നെ പയം ആഹ് ആഹ് പോയില്ലേന് ഇപ്പൊ പിന്നെ ഞാൻ കൊറച്ച് എപ്പഴും പിന്നെ സുഖണ്ട് പിന്നെ മുളികൊക്കെ കു
ആഹ് എന്തേ പല്ല് വേദന വരാന് കാരണം എന്തേ
ഓക്ക് അവിടെ പല്ല് നിങ്ങനെ ആഹ് പൊ ആഹ് പൊത്ത്ണ്ട് ഇങ്ങനെ ഉള്ളില് കോട്ട്ലെ പല്ല് ഇണ്ടല്ലോ അവിടെ ഇങ്ങനെ ഒരു കറപ്പ് താ കറപ്പ് ഇതായിങ്ങനെ വന്ന്-
ലാണോ
ആഹ് കല്ല് മുട്ടായിന്റെ ആളാണ് ഓൻ കഴിക്കോ ഓന്റെ പല്ല് ഇങ്ങനെ പുഴു പല്ല്ല്ലൊന്നായി ആഹ് പുഴുപ്പല്ലൊന്നായിട്ടില്ലാ ഉം പീപ്പല്ലൊന്നു ആയില്ല ന്നാലും ഞങ്ങള് പറയും
ആഹ് ആ അതെ നല്ലോം ബ്രഷും ക ഇഞ്ഞ്പ്പ ബ്രഷെയ്തി ട്ടും കാര്യല്ല്യ ഈ ഇത്ങ്ങനെ പോയാലേ ഈ മുട്ടായിന്റെ ഇതന്നെ ഇതാക്കിയാല് നല്ലോണം ബ്രഷ് റ്റും കാര്യങ്ങളും ചെയ്താ മതി
ഞങ്ങള് പിന്നെ ഞാൻ പിന്നെ മോക്ക് പയും ഒരു കോഴിമുട്ടണ്ടയിന് അതും പീങ്ങി കൊടുത്ത് പാല്ണ്ടായിന് അത് തും കൊട്ത്ത് ഇപ്പം പിന്നെ എളച്ചം പോയീണ് ഇബട്ക്കെ മീറ്റിംഗ് എള ച്ചിം പോയീണ് അപ്പ ആഹ് അപ്പ എളച്ചിന്റെ കുട്ടി നഴ്സറില്ണ്ട് അപ്പോലെ കൊണ്ട്രാൻ പോയിണ് ചെറിയ മോളാണ് എൽ കെ ജി പഠിക്ക്ണ കുട്ടിയാ അപ്പ മയീണ്ട് അപ്പ ഇവടെ അപ്പ എത്തീല്ല അപ്പ ഞാ ഇങ്ങനെ എന്തേപ്പം ആയേചാര്ച്ച്ക്കേപ്പം ഞാന് ഇഞ്ഞ്പ്പോ തറ
തലവേദനയൊന്നും സഹി ക്കാൻ കയ്യൂല പല്ലുവേദനെക്കെണ്ടായാല് ഒരുമാതിരി ഒരിതാണ്. നമുക്കൊരു സുഖം കിട്ടൂല
എവിടെ വേദനാന്നറിയൂല്ല ഞമ്മക്ക് ഉയ് പിന്നെ ഉയ്ഞ്ഞിട്ടും കാര്യ ല്ല അങ്ങനൊരു അവസ്ഥേണല്ലോ?
ഭയങ്കരെടങ്ങേറ് ഇൻകൊക്കെ പണ്ട് കാലത്ത്ങ്ങനെണ്ടാവേണ്ടായിനി ഇൻക്ക് അഹ് വെരുമ്പോത്തിന് ഭയങ്കര ടെൻഷനേനി അയമ്മക്ക് സഹിക്കാൻ കഴിയാത്ത വേദനെ കണ്ടമാനം ഗുളിക കുടിച്ചിട്ടും കാര്യല്ല്യല്ലോ
ഞമ്മക്കത് ഉയ് പിന്നെ അമ്മക്ക്ങ്ങനെ ഒന്ന് ഉയ്യാനോ അങ്ങനൊന്നും കയ്യുലല്ലോ അത് ല്ലേ? അതേ ആം ഇത് ആഹ് മോള് മോള് പല്ല്മലൊ മോള് പല്ലല്ല കാൺചെര്നെ പല്ലായിര്ക്കും വേദന പക്ഷെ പല്ലിൻ്റിപ്പർത്തൊക്കെ കാൺച്ചെര്നെ. ആഹ് ഒ ൾക്കൗടൊക്കെ വേദനായിരിക്കും. അപ്പൊ ആഹ് അതാണ് നമ്മ എവിടേന്നറീല ആ അതാണ് അയ്ൻ്റൊപ് അയ്ൻ്റൊരു വേ പല്ല് വേദന അത് ചെവിവേദന അതേ പോലേട്ടോ പല്ല് വേദനന്റെ അതേതിലാണ് ചെ വി വേദനൻ്റമ്മോ ഇൻക്കൊരു വട്ടം നല്ല ശക്തീല് ഇൻക്കൊരു വട്ടണ്ടായെ ൻ്റെ പൊന്നേ അന്ന് ഞാൻ പറഞ്ഞത് എന്തേ അറിയോ അന്ന് ഞാൻ പറഞ് പല്ല് വേദനിം, തലവേദനയൊന്നു ഒന്നു അല്ലാന്നാ ഞാ ഞാ ഇൻക്ക് മൻസ്സിലാക്കിയത് ആഹ് ഭയങ്കര വേദനാർഞ്ഞാല് ഇന്റെ പെന്നേ എന്താണയിൻ്റൊരു വേദന ഇൻക്കാ ഒരു വേദന പിന്നെ ആഹ് ഇത്ര ശക്തീലിൻക്ക്ണ്ടായീല്ല പിന്നെ അഹ്
അത്ണ്ടാവാനെന്താ കാര്ണം?
ഇൻ ഇൻ്റേ ഇന്റെ ചെവിൻ്റുളളിലെന്തോ ഒരു ഹോളെന്തോ ഇണ്ട്ന്ന് പർഞ്ഞീനാദ്യം
ഏഹേ അതിന്റങ്ങനെ ആഹ് നമക്ക് ചെലേ ദിവസം ഈ ചെവിന്റുള്ള്ക്ക്ങ്ങനെ പ്രാണികള് പോവുമ്പംതന്നെ ഒര് കടച്ചിലും ഇതൊക്കേണല്ലോ കടച്ചിലായിരിക്കൂലേ?
ഭേ കട്ച്ച് എന്താന്നിൻക്കെന്നെ ഞാ നാ ആഹ് ഡോക്ട്ടൊക്കൊന്ന് കാൺണെ വരെ ഞാന് നേരം വെൾപ്പിച്ചെക്കാ കാര്ണം രാത്രി കെടക്കാൻ നേരാ ഈ സംഭവം തൊടങ്ങ്ണത് പിന്നെ നമ്മക്ക്ങ്ങട്ട് രാവിലായി കിട്ടണ്ടത്ങ്ങട്ട് ഒന്ന് പോവണെങ്കില് ആ അന്ന് ഗുളി ഗുളികെട്ടി പിന്നെ ആ ആഹ് ഗുളികിം കെട്ടി പിന്നെ എന്തോ ഉറ്റിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇൻക്കങ്ങനെണ്ടായില്ല ഇപ്പൊ ഒരു ഒരു അഞ്ച് വർഷം മുമ്പാണത് ഞാ ഇപ്പളും ആ വേദന ഞാൻ മർന്നില അന്ന് ഞാൻ പറഞ്ഞീന്
അതാണ് നമ്മക്ക് അങ്ങ് അത്ര വേദന മൈഗ്രൈയിന്റെ പ്രശ്നം ഒന്നുല്ലല്ലോ മൈഗ്രെന് അങ്ങനൊന്നും
ഇല്ല മൈഗ്രൈനായിട്ടില്ല തലവേദനൊക്കെ ചെറുതായിട്ട് ഇങ്ങെ വരും പോകും അങ്ങനെയൊക്കെ അറിയ ആ അതോ അത അതെന്തൊക്കോ പ്രശ്ന
ക്കണ കാലത്ത് ഇന്റെ റൂമില് ഒര് ഒരുത്തി ഉണ്ടായി ഓൾക്ക് ഇതേപോലെ മൈഗ്രേൻ ആയി ലൈറ്റ് പറ്റൂല സൗണ്ട് പറ്റൂല ഒന്നും പറ്റൂല ആ ആഹ് അത് ഭയങ്കര ഗതിടാരണെ ആഹ് അതെ എന്ന ഫ്രണ്ട് അതേപോലെ എവിടക്കും യാ ത്ര ചെയ്യനൊന്നും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ക ഈ ട്രിപ്പ് ഒക്കെ പോകുമ്പോ എവിടെലും എത്തി അവിടുന്ന് പോരുമ്പോത്തിനും ഓർക്ക് തലവേദന ഈ സൗണ്ട് അത് ഇതൊക്കെ കേൾക്കുമ്പോത്തിനെ
ഒര് ചി
അത് ഭയങ്കര പ്രശ്നാണ്. ഉം
ക്കാ പാടുള്ളൂ.
അപ്പൊ ഓൽക്ക് ആ അതാണ് ഓൽക്ക് അപ്പൊ സംസാരം പറ്റൂല ഓൾണ്ടും മിണ്ടാൻ പറ്റൂല. നമുക്ക് ഈ സൗണ്ട് ഒന്നും പറ്റാത്തതാവുമ്പോളേ കൂടെ നിക്കണോ ക്കും ക രിയുടെക്കാരം. ആഹ് അതെ ഒർക്കം ഒഴിവാക്കാൻ പറ്റൂല കൂടുതല് ഒച്ചയ്ക്ക് പോവാൻ പറ്റൂല. അതിനാണെങ്കിൽ ഒരു ഇതും ഇല്ല അയിന് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല്യ.
ആഹ് ഇല്ല കാരണം അത് വർഷങ്ങളോളം ണ്ടാവല്ലോ അങ്ങനെ ഉണ്ടാവുമല്ലോ ചെ നമ്മള്.
യിട്ടുള്ളൊരു ട്രീറ്റ്.
അതെ ആ നമ്മള് ശ്രദ്ധിച്ചാല് നമുക്ക് കുറക്കാന് ഉള്ളൂ. കൊറക്കാന്നള്ളൂ അത് വരുന്നതിന് ആഹ് എന്നാ ഓക്കെ
ആഹ് ശരി
ആഹ് ശ്